ഹലോ
ആഹ് പറയൂ
എന്താ വർത്താനം
നല്ല വർത്താനം
ഉം വർ എന്തേലും തെരക്കിലാണോ
ഏയ് തെരക്കൊന്നുല്ല ഇപ്പോ ഫ്രീ ആണ്
ഉം ആഹ് ഇപ്പോ കൊറേ ആയില്ലേ വിളിച്ചിട്ട് അപ്പോ ഞാൻ വെറുതെങ്ങനെ അടിച്ചതേന്നു
ഉം മയ ഇണ്ടോ അവടെ
മയ ഇണ്ട് ചെറുതായിട്ട്
ഉം ഇവിടെന്ന്ങ്ങ് പകല് ഫുള്ള് ഭയങ്കര വെയിലേന്നു ഇപ്പൊങ്ങെ ചെറുതായിട്ടൊന്ന് പാറിപ്പോയി
ആഹ് കുട്ട്യാള് എന്താ ചെയ്യണ്
ഇവിടെണ്ട് എന്താല്ലേ ജൂൺ മാസായിട്ട് ആഹ് വർ ക്കീയ്യ്ണ്ട് ജൂൺ ആയിട്ടേ മഴെക്കെ വളരെ കൊറവാണല്ലേ
ആഹ് കൊറവാണ്
പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂൾക്ക് പോണ ടൈമില് ജൂണണ്ടായാപ്പിന്നെ ഭയങ്കര മയല്ലേ എല്ലാ സ്കൂൾക്ക് പോണ നേരത്തും വരണ നേരത്തൊക്കെ ഫുൾ മഴയേനു
ആഹ് ഇപ്രാവശ്യല്ലേലും മഴ കൊറവാണല്ലോ
ആഹ് കഴിഞ്ഞ വർഷം അത്യാവശ്യം മഴ ഇണ്ടനുല്ലേ അത് ഒന്നരാടം മഴണ്ട് ഇല്ല അങ്ങനെയാ തോന്ന്ണ്ട്
ആഹ് കഴിഞ്ഞ വർഷം മഴ കിട്ടിണ്ട് മഴ പെയ്യാതിരുന്നാലേ വെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ടാ
ഉം കാരണം കഴിഞ്ഞ വർഷം അത്യാവശ്യം മയ പെയ്തോണ്ട് ഈ വർഷം വേനലില് വല്ലാണ്ട് ആരും ബുദ്ധിമുട്ടിട്ടില്ല അല്ലേ മറ്റത് അങ്ങനെ വാർത്തയിലൊക്കെ കേ ക്കാം ആ വരൾച്ചന്റെ ഒക്കെ വാർത്തള് അങ്ങനെ കൊറെ കേട്ടീനു പക്ഷെ ഇപ്രാവശ്യം കേട്ടി ട്ടില്ല കാരണം കഴിഞ്ഞൊല്ലം അത്യാശ്യം മഴണ്ടായോണ്ടാണ്
ആഹ് ഇങ്ങളെ ഉം ഇപ്പോ എന്താ വർക്കിയ്യണ് പറഞ്ഞ്
ഞാന് ഓഫീസില് സ്റ്റാഫ് ആയിട്ട് വർക്കീയ്യാണ്
ആഹ്
പിന്നെ ഇങ്ങള അവടെ എന്താ കാറ്റുതൊക്കെ ഇണ്ടോ
ഇബടെ കാറ്റ് വല്ലാതെ കൊ ഇല്ല കാറ്റ് കൊറവാണ്
ഉം
ഇപ്പ അയ്ന് ഇക്കുറി ഈ വർഷം പിന്നെ കാറ്റും മഴൊക്കെ കൊറവാണല്ലോ എല്ലാരും പഠ
ഉം ഉം
ഒരു വേനൽക്കാലത്തിന്റെ ഫീല് നമുക്ക് വന്നിട്ടില്ലല്ലോ
വർഷകാലത്തിന്റെല്ലേ
ആഹ് ആ വർഷ കാല
ഉം ഉം അതായത് ആ തുട ജൂണ് തുടക്കത്തില് തുടക്കത്തിലുണ്ട് മഴ പെയ്തിനു അന്ന് റെഡ് അലേർട്ട് മറ്റിയന്നൊക്കെ വാർത്തയ കണ്ടല്ലോ അനോ
അന്നൊരു കൊറച്ചു ദിവസം മഴ ഉണ്ടായിരുന്നുല്ലേ
ആ ആ പിന്നെ അതിനു ശേഷം മറ്റേ വേനൽക്കാലം പോലെയാണ് മഴ പെചണത്
ആഹ മഴ കുറവാണിപ്പോ അപ്പൊ നിങ്ങളെ അവിടെയൊക്കെ എങ്ങനെ വെള്ളല്ലരിയാണോ
യാ ഞങ്ങള് എന്താച്ചാൽ പാടത്തിന്റെ ഒക്കെ ഏരിയതോണ്ട് ഞങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇന്റെ വീടൊക്കെ അവിടെ ന്നാല് വള് പെട്ടെന്ന് വെള്ളം കഴിയും കെണറില് മഴ പെയ്യാഞ്ഞ ഭയങ്കര കെതിയേടാ ഒൽക്കിന് ഒരു ജനുവരി ആവുമ്പോ ന്നെ വെള്ളം കഴിഞ്ഞ പിന്നെ അവിടുന്ന് വിട്ന്നൊക്കെ വെള്ളം കൊണ്ടരേണ്ടി വരും ഉം ഞമ്മൾ പിന്നെ ഇവിട്ത്തെ പിന്നെ പാടത്തിന്റെക്കെ ങ്ങളും പാടത്തിന്റെക്കെ തയോണ്ട് വല്യ കൊഴപ്പണ്ടാവൂല ല്ലേ
ഇല്ല ഇവിടെ പാടത്തിന്റെ വക്കത്തായോണ്ട് തന്നെ കുഴപ്പൊന്നില്ല പക്ഷെ എന്താറിയോ ഇവിടെ കിണറ് ആയം കുറവായോണ്ടേ ഞങ്ങള് ഈ വേനൽ എന്താ ചെയ്തച്ചാല് ഇവിടെ പാടത്ത ഒരു കിണർണ്ട് റിങ്ങ് ഒക്കെ എർക്കിയ ഒരു കെണറ് ആഹ് കെണർന്ന് വലിയ പൈപ്പ് വലിച്ചിട്ട് പിന്നെ വെള്ളം അടിക്കയിരുന്നു
ആഹ്
ഉം അല്ലാതെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ തന്നെ യിനു വേനൽക്ക് പാ ത്താണ്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല വെള്ളതില്ണ്ട് വെള്ളം നല്ല വെള്ളം പെട്ടെന്ന് കഴിഴും പിന്നെ അങ്ങനെക്കെണ്
ഉം ഇവിടെ എന്തായാലും അങ്ങൻത്തെ കൊതിയെ കെതിയെടൊന്നില്ല പാടത്തി പാടത്തല്ലെങ്കിലും പക്കത്താണെങ്കിലും വല്ലാതെ വെള്ളത്തിന് കെതിയെടൊന്നില്ല
ആഹ് പിന്നെ ഇന്റൊരു നാത്തൂന് ഇണ്ടായിനേ നാത്തൂന് എന്ന മാതിരി ക്ക് വള്ളം തന്നെല്ല ഓൽക്ക് പിന്നെ വെള്ളം കിട്ടാന് പാറേണ് പിന്നെ വീടിന്റെട്ത്തൊക്കെ അപ്പൊ കിണറ് കുത്താൻ പറ്റൂല
എന്തര് കെണറില്ലേ അവൽക്ക്
ഇല്ലേ കോയൽക്കിണർന്നാണ് വെള്ളം അത് വണെങ്കിൽ അറിയുമോ പതിനഞ്ച്സൊക്കെ കൂടുമ്പളാണ് ഓൽക്ക് വെള്ളം കിട്ട പതിനഞ്ചീസം ആഹ് കുഴൽക്കിണറില്ലേ പക്ഷെ അവിടെ ന്നല്ലേ അത് സപ്പേ ചെയുല്ല കൊ ക്ക്ണർന്ന് അല്ലല്ല ഒൽതല്ല ഓൽക്കില്ല
അപ്പൊ ഓൽ ക്കെണറേ
വെള്ളം ഇല്ല കെണറേ ഇല്ല ഒര്ക്ക് ഇങ്ങനെ കുടിവെള്ളയിട്ടങ്ങനെ ആഹ് കിട്ട്ണ വെള്ളം അങ്ങനെ കൊണ്ടു വര്ന്നെ ലൈയിൻ വെള്ളം ഉണ്ടാവലേ ബാക്കി ചോലൊക്കെ ഇങ്ങനെ ലൈയിൻ വെള്ളം വരുമ്പോൾ വെള്ളം പുട്ച്ചേക്കും പാത്രങ്ങള് ആഹ് ആഹ് വെള്ളം യൂസെയ്യും കൊറച്ചിച്ചെ കൊറച്ചിച്ചെ ങ്ങന എട്ത്താണ്ട് ആഹ് വെള്ളം തന്നെ ഉപയോഗിച്ചല് വെള്ളം ഞാൻ പറ ഏഴ് ലി ആഹ് വല്യ നാത്തൂന് ഏഴിസം പതിനാലിസക്കെ കൂടുമ്പളാണ് ഇവർക്ക് ഈ ലൈൻ വെള്ളം വര് ര ആഹ് അത് രാത്രി സമയങ്ങളിലാണ് കാര്യയിട്ട് വര ഈ രാത് ആഹ് ഈ രാത്രി സമയം ഉറക്കം ഒഴിച്ച കാണ്ട് നമ്മള് വെള്ളം പിടിച്ചെക്കണം
ഉം
അങ്ങനെ പാത്രത്തില് ചെറിയ പാത്രത്തിലും ചെറിയ കുപ്പികാളിലും കൂടി ഒരു വെള്ളട്ത്തക്കും
ഉം നല്ല എടങ്ങേറാല്ലേ
ഉം നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്നാ മയക്കാല്ത്തുണ്ട് ചാ ആഹ് ഒരു പ്രശ്നം
ഓയ് അങ്ങൽ ന്തറിയോ കോയൽക്കെണറില് ഓല സംബന്ധിച്ചെ മായം വെയിലും ഒ ക്ക കണക്കല്ലേ
ആണ് വേറെ വള്ളത്തിന്റതില്ലല്ലോ പിന്നെന്താച്ചാല് മയ പെയ്യ്മ്പള് ഈ വെള്ളം ഇങ്ങനെ എറയത്ത്കൂടെ ഇങ്ങനെ വെള്ളം ക്ക വെരൂല്ലേ ആഹ് ആഹ് വള്ളം ക്ക ആ വെള്ളൊക്ക പിന്നെ ഈ പാത്രം കയ്കാനും ആ തിരുമ്പ അലക്കാനും ഒക്കെ അ അങ്ങനത്ത ആവശ്യത്തിനൊക്ക എടുക്കാം
ഉം
അല്ലാതെ വെള്ളം ഇല്ല ഓൽക്ക്
ആഹ് അവിടെ എന്തങ്ങനെ കെണറ് കുത്താം പറ്റാത്ത അങ്ങനത്തെര് ഏരിയാണോ
കുത്താം പറ്റാത്തൊര് ഏരിയാണത്
വള്ളം കാണൂല
ഇല്ല ഇവിടെ വെള്ളം ഇല്ല ഇവിടെ ആർക്കും പൊതുവെ വെള്ളം ഇല്ലാത്തൊലാണ്
ഉം
ഉം ആ ഒരു ഏരിയ അങ്ങനെയാണ് മലം പ്രദേശായി കണ്ട് വെര്ണ ഏരിയാണ്
ഉം ഉം നല്ല കെദേഡ് ആണ്
ആഹ് അല്ല ബുദ്ധിമുട്ടാണ് ഓൽക്ക് പിന്നെ ഇപ്പ് ഇപ്പ ഞമ്മൾപ്പ പാടയ്ട്ട് ഇങ്ങന ഞങ്ങള അവസ്ഥ ഞാ പറഞ്ഞ് ഞങ്ങള അവസ്ഥ ത്ത പുഴി കുയ്ക്കാന കെണറ് ആയല്ലാത്തോണ്ടെയ് ഇപ്പോ പിന്നെ വെള്ളത്തി ത്തിന് ഞങ്ങള് ഈ വേനൽക്ക് നല്ല ബുദ്ധിമുട്ട് വന്നീനു ആഹ് കെണർന്ന് അടിച്ച ആ ആ കെണർന്ന് അടിച്ചുമ്പ്ള ആ കെണറിൽ ച് ചളിവെള്ളെയ് കാരം ഇപ്പോ നമ്മള് ഈ അലക്കാനും കുളി കുളിക്കാനെക്ക ആ ചളിവെള്ളത്തി തന്നെയാണ് നമ്മള എല്ലാ പരിപാടീം കുടിക്കാൻ വെല്ല മാ ത്രം കെണറ്റ്ന്ന് എട്ക്കും അതിനൊര് കൊറച്ച് വെള്ളം അയ്ന് കെണറ്റിൽ ഉണ്ടായിര്ന്നത്
ഉം
മയ പെയ്തിനെങ്കീന്ന് കെര്തീനു ആ സമയത്ത് പിന്നെ ഒര് രണ്ട് മഴ പെയ്താല് വെള്ളം നെറയും കെണറ് നെറയും വെള്ളം പെട്ടെന്ന് നെറയും അതെപോലെ വേനല് ആ ചെറിയ കെണറാവോണ്ട് വെ വേനലായാല് വെള്ളം പറ്റ്ന്നക്ക് പോം പെട്ടെന്ന് കൊറേം ചെജ്ജും
നമ്മറ്റീല് ആഹ് ഏതാലും നല്ലോണം പെയ്താ മതേനു അട്ത്ത മാസത്തിലെങ്കിലും
ആഹ് അതെന്ന മയ പെയ്തട്ടില്ലെങ്കി ഇങ്ങന വെള്ളത്തി പി വേനൽ എത് പറയണ്ടല്ലോ വേനൽക്കാലത്ത് വെള്ളത്തിന്റത് ഉം എന്നട്ട് ഹസ്ബൻഡ് അവ്ടെണ്ടോ
ആഹ് ഹസ്ബന്റക്ക അവ്ടെണ്ട് പിന്നെ നിങ്ങളട്ത്ത് കൊളം അങ്ങനത്തൊന്നൂല്ലേ തോ തോട് അങ്ങനത്ത ക ഒന്നൂല്ല
ചെല തോട്ന്നല്ലേ അയ്ല് ചപ്പ് ചപ്പ് ചവറെക്ക ഇട്ടച്ച്ങ്ങാണ്ടെ തോടൊന്നും ഉപയോഗിച്ചാം പറ്റൂല
ഉം
പിന്നെ കൊളങ്ങളും വേനൽക്കാലത്ത് കൃഷിയൊക്ക നനക്കാൻ ആ കെണറ്റ് കൊണ കൊളത്ത്ത്ത വെള്ളം എടുക്കും
ഉം ഉം
പിന്നെ ഇക്കുറി കെണറ്ന്ന് വല്താക്കണംന്നൊക്ക കര്തിയതെനു
ഉം ഉം
അപ്പൊ അയ്ന് പറ്റീല്ല അപ്പൊ പിന്നെ അപ്പൊ രണ് അപ്പോ ഒരു ഇടമയ പെയ് തല്ലോ
ആഹ് അഹ്
അയ്ല് കൊറച്ച് വെള്ളം വന്ന് വെള്ളം ഉണ്ടായ പണിയെടുക്കാൻ ഗതികെടാണ്.
ഉം
വള്ളം അട്ച്ച് കയറ്റിയിട്ടൊക്കെ വാണ്ടെ പണിയെടുക്കാന് അപ്പ അങ്ങനെ ആ പണി നടന്നില്ല ഇക്കുറി
ഉം
ഉം ഇന്നിപ്പ അടുത്ത വർഷൊക്കെ അപ്പോത്തിന് ഇക്കുറി മഴ കൊറവാണെങ്കി അടുത്ത വർഷം വേഗം വെള്ളം കഴിയോല്ലോ
ഉം അതാണ് കഴിഞ്ഞൊല്ലം മയ ആയതോണ്ട് ഇപ്രാവശ്യം വല്ലാതെ എടങ്ങാറായില്ലാ ക്ഷെ ഇക്കുറി ഇല്ലാത്തതോണ്ട് അടുത്ത വർഷം എന്തായാലും ഗതിയെടും
ഉം അടുത്ത വർഷൊക്കെ ഇനി കെണറൊക്കെ നേരാക്കണ്ടി വരും ഇക്കുറി വെള്ളല്ലാത്തോണ്ടന്നെ കൊറേ ആൾക്കാരൊക്കെ കെണറ് പണി എട്ത്ത്ക്കണല്ലോ
ആഹ്
ഉം ഈ കെണറ് പണിന്റെ ആൾക്കാർക്ക് ഒരു ചാകരായാണ് ആ ഒരു സമയം വേനൽക്കാലത്ത്
ഉം
ഓര്ക്ക് തെരക്കെറെ അപ്പൊ ഞങ്ങള് ഇവിടെ പണിയെടുക്കാൻ വിളിച്ചിട്ടേ ഓൽക്ക് വേറെ അവിടെ ഉണ്ട് ഇബടെണ്ട് മറ്റോ ട്ത്ത്ണ്ട്ന്ന് പറഞ്ഞ്ങ്ങാണ്ട് കൊറേസം ഞങ്ങള് കാത്ത്ന്നു നല്ല ആഴ് വെള്ളം കഴിഞ്ഞാണ്ട് നല്ല അടിയായി നിന്ന സമയത്ത് കൊറേ വിളിച്ചു ഓലെ
ഉം
അപ്പൊന്നും ഓല് വന്നീല്ലാ
ആഹ് ആഹ്
പിന്നെപ്പോ ഏഹ് പിന്നെപ്പോ ആ മയിം പെയ്ത് കഴിഞ്ഞാരെ കൊറച്ചൊക്കെ വെള്ളണ്ടായി
ഉം ഉം
അയില് പിന്നെ പൈപ്പ് ഇതൊക്കെ വെച്ചാണ്ട് വെള്ളം ഇതീന്നെന്നെ അടിച്ചലൊടങ്ങി
ഉം ഏതായാലും ഇപ്പ നല്ല എടങ്ങേറെന്നെ ഇപ്പത് ഉം ഇബടെ എ വെള്ളത്തി ക്ക് ബുദ്ധിമുട്ടില്ലാ
ഉം
ഉം ഇബടെ ഇപ്പോ ഞങ്ങള് ഉപയോഗിക്കണ കെണറുണ്ടല്ലോ ആഹ് കെണറ്റ്ന്നാണ് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് പെരാള് ഉപയോഗിക്ക്ണ് ഇന്നാലും ഏത് ക് കൊടും വേനല് വന്നാലും അത് വറ്റൂലാ
ആഹ് അങ്ങൻത്തെ ഒക്കെ കെണറാണെങ്കി സുഖാണ്
ഉം ഉം
ഇബടിം ഇപ്പോ അതേമാതിരി വല്യ കെണറൊക്കെ ആണെങ്കി റിങ് ഒക്കെ എറക്കി
ഉം ഉം ഉം പക്ഷെ വലിപ്പണ്ടായിട്ടും കാര്യല്ലാ ചെലത് പെട്ടെന്ന് വറ്റൊല്ലോ
ആഹ് അങ്ങനീണ്ട് വറ്റ്ണെ നോക്കണം പിന്നെ ഇപ്പൊ കുട്ട് എത്രേലാ പഠിച്ചെ കുട്ട്യാളൊക്കെ എത്ര എത് കുട്ട്യാളൊക്കെ എത്രേലാ പഠിച്ച്ണെ
നാലിലും എൽ കെ ജിയിലും ഒക്കെ പഠിച്ച്ണെ
ഏഹ് പിന്നെ ഇപ്പ ഈ മഴേം
ഇന്ന്ണ്ട് ചെലപ്പോ അന്തീക്ക് നല്ല മഴ ഇണ്ടാവും
രാത്രി മയണ്ടാവാൻ ചാൻസ് ഇണ്ട്ല്ലേ ഇബടെ തെളിഞ്ഞിക്ക്ണട്ടാ
ഏഹ് ഇബടെന്നാ ചെർതായിട്ട് പാർണുണ്ട് ഇങ്ങനെ മാനം കറുത്ത്ക്ക്ണ്
ആഹ് ഇബടെ തെളിഞ്ഞിക്ക്ണ് ഇബടെ പെയ്തീനി ഒരു കുറച്ച് മുമ്പൊക്കെ നല്ല മയ പെയ്തീനു
ഉം ഉം
ഇപ്പ അയിന് നല്ലോ മഴെയ്തിട്ടില്ലെങ്കിലൊന്നും വള്ളല്ലല്ലോ വള്ളം വേം ഭൂമീക്ക് എറങ്ങല്ലേ
ഉം അതാണ് മയ പെജാണെങ്കി നല്ലോം പെയ്യണം ചെറുതായി പെയ്താ ഇള്ള വെള്ളോം പോവാണേ
ആഹ് ഇല്ല വെള്ളം കജ്ജാണ് അത് ചെലെ കെണറിന് പിൻ ഞങ്ങളവിടെ ഇഞ്ചൊക്കെ വീടിന്റെ അവിടെയി പിന്നെ വെള്ളം മയ ചെറ് മഴക്കൊക്കെ വെള്ളം ഇല്ലാതെ
ഉം ഉം അതാണ്
നല്ലോണം ആഹ് നല്ലോണ്ണം പെയ്താല് ഉള്ളു അവിടെ കിണറില് വെള്ളം ഉണ്ടാവുക
ഉം
പിന്നെ അടുത്തടുത്ത് ഇങ്ങനെ പെരാളുണ്ടവിടെ അപ്പൊ അടുത്തടുത്ത് പെരാളുണ്ടാവുമ്പളും വെള്ളം വേഗം വലിയൂല്ലോ
ആഹ് കിണറാവും ഉണ്ടാവും
ഉം ഉള്ള കിണറ്റില് വെള്ളം കുറവായ്
ആഹ് അതന്നെ എല്ലാർക്കും വെള്ളം എത്തൂല്ല
ഉം
ഇപ്പൊ ഈ മുറ്റൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടെ മണ്ണിലേക്കൊന്നും വെള്ളം താഴണില്ലല്ലോ
ഉം ഉം
ഇപ്പൊ കഴിഞ്ഞരൊക്കെ കഴിഞ്ഞൂരല്ല മറ്റേ വെള്ളപ്പൊക്കം ഉണ്ടായിനല്ലോ ഒരു സമയത്ത് ചൂരൽമല ഒക്കെ ആ സമയത്ത് വെറും വെള്ളപ്പൊക്കത്തിന്റെ
ഉം വേറൊന്നും ഇല്ലല്ലോ
ആയിക്കോട്ടെ എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടോ
ആഹ് ആഹ്
ആഹ് ശരി